ഹലോ
ഹലോ കേൾ കേൾക്കുന്നുണ്ടോ
ആ ഉണ്ട്ണ്ട് എവിടാ എന്തൊണ്ട് വിശേഷം
സുഖമായിട്ടിരിക്കുന്നു വീട്ടിലാണ് ഉറങ്ങാൻ പോവുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷം
ഉ ഞാനും ജോലിയെല്ലാം ഒതുക്കി തീർത്തു ഇനി ഉറങ്ങാനുള്ള ത ത്രപ്പാടില ശരിയായത് ഇപ്പൊ കൊറേ നാളായല്ല വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാ അത അവന്ന് വിളിക്കാന്ന് കരുതിയ ഞാന ഇന്നാലെയോ കഴിഞ്ഞ സ ഒരു ചെറിയൊരു ഉ പോസ്റ്റ് ഇട്ടേക്കുന്നണ്ടല്ലോ എന്തോ എഴുപ്പിനെ പറ്റിയൊക്കെ അപ്പൊ ഒന്ന് വിചാരിച്ചായിരുന്നു ഏ പണ്ട എഴത് ക്കെ ചെയ്യാുന്ന ആ അതൊക്കെ കണ്ടപ്പോ ഒന്ന് വിളിക്കണംന്ന് വിചാരിച്ചു ഞാൻ അപ്പൊ ഒരു ഷെയർ ചെയ്തായിരുന്നല്ലോ അ കണ്ടോന്ന്റിയില്ല
ആഹ കണ്ടി ശ്രദ്ധയിൽ പെട്ടിട്ടില്ല ശ്രദ്ധയിൽ പെട്ടിട്ടില്ല ഇപ്പോൾ വായനാശീലൊക്കെ ഏ പൊതുവേ ആൾക്കാരുടയിൽ കുറവാണ്
ഇന്ദ്രൻസിന്റെ ആത്മകഥയുടെ ഒരെണ്ണം ഞാന് അതിന്റെ ഒരു ആഹ് പോസ്റ്റ് ഞാൻ ഷെയറീത്ട്ട്ണ്ടായിരുന്നു ശ്രദ്ധിച്ചായിരുന്നോ കണ്ട് കാണത്തില്ലായിരിക്കും അല്ലേ
ണ്ട് കണ്ട് കണ്ട് കണ്ട് കണ്ടില്ല പക്ഷേ പറഞ്ഞോളൂ
അത് കിട്ട ആഹ് അത് കിട്ടുവാണെങ്കില് ആ ഒരു പുസ്തകം എവിടെങ്കിലും കിട്ട കിട്ടാണെങ്കില് എനിക്കൊന്ന് കൊറിയർ എന്തെങ്കിലും ചെയ്തേര്ട്ടോ നല്ല കിട്ടുവാണെങ്കിൽ വായി ക്കേം ചെയ്യണം നല്ല നല്ലൊരു അവതരണായിരുന്നു ആ ഒരു പുസ്തകത്തെ പറ്റിയുള്ളത്
ആണോ ആണോ ആഹാ തീർച്ചയായിട്ടും കിട്ടിയാൽ നമുക്ക് ഉടനെ ഞാൻ ഏതായാലും കൊറിയർ ചെയ്യാം
ഉം എനിക്ക് കിട്ടാണെങ്കിൽ ഞൻ തിരിച്ചും അതേപോലെന്നെ അയക്കാം ഒരുപാട് വായിക്കുന്ന കൂ ട്ടത്തിലുള്ള ആളല്ലേ
ആഹ് തീർച്ചയായിട്ടും ഇപ്പൊ പൊതുവേ വായനാശീലം എല്ലാരിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കാണ്
ആ ഇപ്പം ഗ്രന്ഥശാലകളും വായനശാല ഏ വായനശാലകും പിള്ളേ രുപോലും ചെല്ലുന്നില്ല എല്ലാടും അടച്ച് പൂട്ടിക്കൊണ്ടിരിക്കാ എപ്പഴും ഇതേയ് ശരിക്കും ഒരു ഒരു കാലഘട്ട ത്തിന്റേം ഉം ഒരു കാലഘട്ടത്തിെലേം ഏറ്റവും വലിയ മുഖമുദ്ര തന്നെയായിരുന്നു ഗ്രന്ഥശാലകള് അവിടുത്തെ റേഡിയോ വാർ ത്ത കേക്ക്ന്നതും റേഡിയോയിലൂടെ ആ ഒരു വീടും വയലും ന്നുള്ളൊരു പ്രോഗ്രാമക്കെ ഇണ്ടായിരുന്നില്ലേ ഒരു സമയത്ത് ദൂരദർശൻ ല് സോറൊക്കെ കേക്കാൻ തന്നെ എല്ലാരും ചുറ്റും കൂടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ റേഡിയോയും ഇല്ല പ്പൊരു പുരാവസ്തു ആയിട്ട് കാണേണ്ടി വരും റേഡിയോ ഒക്കേ
തീർച്ചായിട്ടും പണ്ട് പണ്ട് കാലങ്ങളിൽ റേഡിയോ വെക്കണമെങ്കിൽ ലൈസൻസ് വേണമായിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നീട് അത് എല്ലാരും വാങ്ങിച്ചു വാങ്ങി ച്ച് ഇപ്പ ഒരു വീട്ടിലൊരു ഉപകരണം പോലായിട്ട് ഇപ്പൊ സത്യം പ റഞ്ഞ റേഡിയോന്ന് പറയുന്ന സാധനമേ കാണാനില്ല
ആഹ് അതെ അതെ
ആഹ് ആഹ് ആഹ് ഇപ്പൊ അവസാനമായിട്ട് വായിച്ച പുസ്തകം ഏതാണ്
ഞാനിപ്പോ അവസാനായിട്ട് ഒരു ആഹ് ഒരു ഭാഷാ പരിവർത്തനം ചെയ്തിട്ടുള്ള നൂർജഹാൻ വിവാഹമോചിതാന്നും പറഞ്ഞിട്ട് ഒമ്പത് വയസ്സ് നൂർജഹാൻ വിവാഹം വിവാഹമോചിതേന്ന് പറഞ്ഞ്ട്ടൊരു പുസ്തകം അത് ഈ ഉം ഉത്തരേന്ത്യ അവിടെ ഉള്ളൊരു പെൺകുട്ടിയുടെ ജീവിതാനുഭവങ്ങളുടെ ഒരെണ്ണം അവൾക്ക് വയസ്സ് കൊറവാണ് പ ത്ത് വയസ്സും ആ വയ വയസ്സ് പത്ത് വയസ്സാണ് അവള് ചെറിയ്യ പ്രായത്തിൽ അവള്ടെ അച്ഛൻ കല്ല്യാണം കഴി പ്പിച്ചു വിട്ടൊരു മധ്യവയസ്കന്റെ കൂടെ കല്ല്യാണം കഴപ്പിച്ച് വിട്ടതും അവൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവൾ പോരാടി അവള് വിവാഹമോചനത്തിന് കോടതി കേറുന്നതും അങ്ങനെ വിവാഹമോചനം നേടിയെടുത്ത അവളൊരു പാഠ്യശാലയിലേക്ക് പഠിക്കാൻ പോവൊക്കെയാണ് ഒരു ഒരാളുടെ ജീവി ത കഥയാണത്.
വടക്കേന്ത്യയില് അത് സുലഭഭമായി നട ക്കുന്ന കാര്യമാണ് ഞാൻ ഈയിടേക്ക് വാർത്തയിൽ കണ്ടതാണ്. ഏ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് കൈക്കുഞ്ഞുമായി വന്നിരുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും ഞാൻ ഇങ്ങനേ കണ്ടിട്ടുമുണ്ട്. അതിനെ കുറിച്ച് ഞാനൊരു ലേഖനം വായിക്കയും ചെയ്തിട്ടുണ്ട്.
ആഹ് അതൊ അവിടെക്കെയാണെങ്കില് ഈ ഇത് വളരെ സാധാരണയായി കണ്ട് വരുന്നതും. അറിയിന്നതുവായിട്ടുള്ള കൊറേ കാര്യങ്ങളന്നാ അവിടൊക്കെ ഉളളത്. നമ്മളെക്കെയൊണ്ട് ഇവടെ പിന്നെയും അത്തരത്തിലുള്ള കാഴ്ചകളൊന്നും ഇല്ലാതെ പോകുന്നത്. അങ്ങനൊള്ള കാഴ്ചകളൊക്കെ അന്യം നിന്നത് ഭയങ്കര നല്ല കാര്യം തന്നാണ് പണ്ടൊക്കെയൊള്ള നമ്മടെ ഇവിടത്തെ മ ആഹ് അതെ അല്ലേ എന്താ പറയാൻ വന്നത്. ആഹ് അതെ വിദ്യാഭ്യാസം കിട്ടിയത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും
വിദ്യാഭ്യാസത്തിന് അതിന്റെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഇപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസവും പഴയകാലത്തെ വിദ്യാഭ്യാസവും ഒരുപാട് വ്യത് ത്യാസങ്ങളൊണ്ടെന്നാണ് പൊതുവേ ഏഹ് ഏഹ് ആഹ് പറയുന്നത് എന്തോ ഇപ്പഴത്തെ വിദ്യാഭ്യാസം എങ്ങനെയാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ?
ഇപ്പഴത്തെ വിദ്യാഭ്യാസ രീതികള് തികച്ചും ഇപ്പഴത്തെ പാഠ്യപദ്ധതി അനുസരിച്ചിട്ട് ശ്രദ്ധിച്ചായിരുന്നോ? നമ്മള് പണ്ട് അ് എന്താ പറയാ ഒരു ഒരു ചോദ്യം ഇപ്പം എന്താ പറയാ ഒരു എന്താണ് ശബ്ദ തരംഗം അല്ലെങ്കില് എന്താണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം എന്ന് നമ്മള് ഒരു ഒറ്റ വാക്കിലെഴുതുമ്പം അതിനെ അത് കറക്റ്റ് രീതീല് നമ്മളാ ഒരു പഠിച്ച് ആ പുസ്തകത്തി കാണുന്ന കണ്ട കാര്യങ്ങള തേ പടി പഠിച്ച് അതേപടി നമ്മളാ പേപ്പറിലോട്ട് പകർത്തെയാണ് ചെയ്യുന്നത് പക്ഷെ ഇപ്പ അങ്ങനെയല്ല ഇപ്പോ എന്റെ കൂടിരിക്കുന്ന ആൾക്ക് എന്റെ ചോദ്യപ്പേപ്പർ കാണിച്ച് കൊടുക്കാൻ പോലും പറ്റാത്ത സ് സ്ഥിതീലോട്ട് മാറി നമ്മൾ എന്താണ് പഠിച്ചത് അതിനകത്തുന്ന് നമ്മക്കെന്താ മനസ്സിലായേന്നുള്ളതാണ് നമ്മടെ കണ്ടത് അത് കൊറച്ചും കൂടെ നല്ലതായിട്ടന്നെ തോന്നി കാരണം പിള്ളാരുടെ ഒരു ഒരു എന്താ ആശയവിനിമയം അല്ലെങ്കി അവരുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം അതിനകത്ത് കാണാൻ പറ്റുവല്ലോ. ഇതിപ്പം ഏഹ് ഓ ഇന്ന് ഇനൊരു സംഭവം ഇന്ന പുസ് തകം ഇന്നൊരാള് എഴുതീന്ന് പറയുമ്പ അത് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോവും അപ്പൊ അടുത്തിരിക്കുന്ന കുട്ടിക്ക് ഒന്നും അവളും അത് കണ്ടെഴുതി അതേപോലെന്നെ പാസ് ചെയ്തു പോവും. അടുത്താളും അത് തന്ന പോവും അല്ലെങ്കി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞരും പക്ഷെ എനിക്കിന്ന ഈ ഒരു കാര്യത്തെ പറ്റി എന്റെ ഒരു അഭിപ്രായം ഇങ്ങനെയാണ് തെറ്റായാലും ശരിയായാലും അവിടെ എഴുതി വെക്കാൻ പറ്റുവല്ലോ പിള്ളാരുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ അത് മാത്രല്ല പണ്ടൊക്കെയാണെങ്കി സ് സ്പോട്സിന്റെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇതല്ലായിരുന്നല്ലോ ഇപ്പം പക്ഷെ അങ്ങനല്ല സ്പോർട്സിനെക്കെ ഭയങ്കര പ്രാധാന്യം കൊടുത്ത് പി ടി പിരീഡ് പി ടി പിരീഡിനെന്നെ ഒള്ളതാണ് അല്ലാതെ അത് മാത്സ് പഠിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടീട്ടുള്ള പീരീഡ് പിരീഡല്ല എന്നൊരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. പിള്ളാരൊക്കെ എക്സ്ട്രാ ലെവ ലൈറ്റിവിറ്റീസല്ലേ ചെയ്യുന്നേ. അവരടെ ആ ഒരു തല ഒന്നും നമ്മക്ക് ചിന്തിക്ക്യാൻ പോലും നമ്മളുവായിട്ടൊന്നും കമ്പയറെയ്യാൻ പോലും പറ്റത്തില്ല.
തീർച്ചയായിട്ടും ഉം ഉം അവര് വളർന്നു വരട്ടെ അവറെ അവരാണ് ഈ ഇപ്പഴ പുതു തലമുറകളു ആഹ് ആവണ്ടേക്ക നാളത്തെ
നല്ലാണ്
ഉം ഉം ഉം ന്നാ ഇന്നത്തെ അവരുടെ ഏ്ഹ് പഠനം നാളെയവർക്ക് ഉന്നതങ്ങളിലെത്താൻ വേണ്ടിയവര് ശ്രമിക്കട്ടെ അവരെ
ഉം
നമ്മടെ നമ്മള് പഠിച്ച കാലങ്ങളില് കഷ്ട്ടപ്പാട്കളും പ്രയാസങ്ങളും ഏന്തിയാണല്ലോ നമ്മള് പഠിച്ചതീ ഇപ്പഴത്തെ കുട്ടികൾക്ക് ആ കഷ്ടപ്പാടുകളെന്താണെന്നറിയ്ന്ന പോലുഇല്ല
ആഹ് അതെയതെ അതെയതെ
അഹ് പണ്ടൊക്കെ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഏ് പുസ്തകം വാങ്ങിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് മറ്റ് മറ്റുള്ളോരൂ ഉപയോഗിച്ച പുസ്തകം രണ്ടും മൂന്നും ത മോൾളുള്ള ചേട്ടന്മാരു ഉപയോഗിച്ച പുസ്തകങ്ങളാണ് നമ്മുടെ കയ്യീക്
കൈമാറി അല്ല ഇപ്പഴ് ഇപ്പെഴ്ത്തെന്നര അങ്ങനല്ല അട്ത്ത വർഷത്തേക്കുള്ള പുസ്തകം സ്കൂൾ അടവിന് തൊട്ട് മുമ്പായിട്ട് മൊത്തത്തി കിറ്റ് റ്റായിട്ട് കിട്ടാണ് ചെയ്യ്ന്നത്
ആഹ് ഹാഹാഹാഹാഹ്
ഇല്ല ആ ഒര് ആ ഒര് കാലഘട്ടത്തേക്ക് നമ്മുടെ ഭരണ സംവിധാനം പോലും വളർന്ന്ട്ട്ണ്ട് നറ്റേത് നേര്ത്തതത് ത്റയമ്പോ ഓണം നേരത്തെ വന്നത് കൊണ്ട് പുസ്തകം നേരത്തെ അച്ചടിക്കാൻ പറ്റിയില്ല അല്ലെങ്കി കോപ്പ് പ്പി എട്ത്ത് പഠിച്ച പിള്ളേര് വരെയുണ്ട് പക്ഷെ ഇപ്പ അങ്ങനെല്ലല്ലോ ഏ് അട്ത്ത അ് കൂളു അധ്യാന വർഷത്തേക്കുള്ള പാഠ്യപുസ്തകങ്ങളെല്ലാം ഇപ്പഴേ നമുക്ക് കയ്യിൽ കരുതാൻ പറ്റ് റ്റുന്ന രീതിയില് ഇപ്പഴെ അവർക്ക് മുൻകൂട്ടി എല്ലാ സൗകര്യങ്ങളും കൊടുക്ക് ക്കല്ലെ ഇപ്പ സ്കൂളിന്ന് ബാഗിന് ബാഗ് വാട്ടർ ബോട്ടിന് വാട്ട് ബോട്ടിൽ ല്ലെ സ്കൂളുകാര് തന്നെ അത് പ്രൊവൈഡെയ്യ്ന്നുണ്ടല്ലോ ആഹ് ഒരു ഒരുകണക്കിന് അവരുടെ സ് സ്കൂളിൽ പിള്ളേര് ചേരാൻ വേണ്ടീട്ടാണെങ്കിൽ പോലും എല്ലാവർക്കും ഒന്ന്ഓർത്തു കഴിഞ്ഞാ അല്ലെങ്കി ഒരു കുടുംബത്തിന് സാമ്പത്തികായിട്ട് പിന്നോട്ട് ട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിന് അതൊരു കൈസഹായം തന്നല്ലേ അങ്ങനെക്കെയുള്ളതൊക്കെ അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് അഭിനന്ദിക്കാൻ അതൊക്കെ ഒരു ഭയങ്കര
ഇപ്പഴ്ത്തെ സ്കൂളുകളില് സ്കൂളിൽ ലൈബ്രറികൾ സജീവമാണോ ഇപ്പോ
ആഹ് ഏ് ഓന്നന്നെ സജീവം തന്നെ അതിന് വേണ്ടി പ്രത്യേകം ഒരു ടീച്ചറെ നിയമിച്ചിട്ടുണ്ട് പിള്ളാർക്ക് ഇഷ്ട്ടം പോലെ മറ്റേ മാതൃഭൂമി മനോരമ അങ്ങനെഉള്ള സീഡ് ക്ലബ്ബ് ന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്ലബ് ബ്ബ്കള് വായനാ മത്സരങ്ങള് അതൊക്കെ ഭയങ്കര ആക്ടിവിറ്റീസ് അല്ലെ ഷ് ഇഷ്ട്ടം പോലെ ആക്റ്റീസ് പിള്ളാരതിനൊന്നും ചേരാത്ത വാടെഒള്ളൂ പിള്ളേര്- ക്കെ ഇഷ്ടം പോലെ പരിപാടി വായനാ ശീലം ഒക്കെ വളർത്ത്ണ ഒത്തിരി പരിപാടികളുണ്ട്
ഉം ഞാന് തിരുവനന്തപുരത്തോട്ട് യാത് ത്രയ്തപ്പം നമ്മുടെ തിരുവന്തപുരം ആ കാഴ്ചബംഗ്ലാവിന്റെ ആ ഭാഗത്തൂടെ നമ്മള് പോകുമ്പോം ഈ പഴയ പുസ്തകങ്ങള് തന്നെ എ് വിറ്റ് ക്കുന്ന കാെറെ ഏ് കച്ചവടക്കാരുണ്ട് ന്നാ ആഹ് ന്നമ്മ്ള് ഒരുപാട് കണ്ടിട്ടുണ്ട് എല്ലാ ബുക്കുകളും കാെറെ കോളേജ്കളിൽ നിന്ന് വന്നെ കുട്ടികള് വന്ന് അവർക്ക് വേണ്ട പുസ്തകങ്ങള് അവിട് ന്ന് നോക്കി വാ വായിച്ച് വാങ്ങി ച്ചോണ്ട് പോകുന്നവരും ഉണ്ട് അവര് വായിച്ച് തീർന്ന പുസ്തകങ്ങൾ അവടെ കൊടുക്കുന്നതും ഒണ്ട് കണ്ടിട്ടുണ്ട് ഞങ്ങളെ ഈ ഭാഗങ്ങളില് അങ്ങനെ ഒരു സംഭവേ ഇല്ല
ല്ലേ ഇല്ല ഉം അതെ പിന്നെ അവിടെ മഴയൊക്കെ ഉണ്ടോ?
ആ് ഇവിടെ ഫുള്ള് മഴയ മഴയോടെ മഴയായിരുന്നു. ആഹാരമൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് ഉറങ്ങാൻ വേണ്ടി നിന്നപ്പോഴാണ് വിളി വന്നത്.
ഉം എന്നാ നേരത്തേ ക ഇടന്ന് വിടും ഒരുപാട് സംസാരിച്ച് പോയല്ലേ ഇച്ചിരി സമയത്തിനുള്ളില്. ഇനി സമയം കിട്ടന്ന വിളിക്ക. എന്തായാലും സന്തോഷട്ടരിക്കും ശരി എന്ന.
ഉ
ശെ ആ ഉം